ആ കേക്കാം കേക്കാം ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്താ പരിപാടി
ഒന്നുല്ല ചും വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം പോക്കുന്നു നമുക്ക് ഫോണ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ സമയം പോവും
ആഹ് ഞാൻ വിചാരിച്ചു ഇന്ന് എങ്ങനെ എന്തൊക്കെയാ ഹോബികൾ എന്തൊക്കെയാ വെറുതെ ഇരിക്കുന്നന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയ ഹോബിള്ള ഇയാളുടെ എഴുതും വായിക്കുന്നതൊക്കെ ആളാണാ
എനിക്ക് വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടള്ള ആളാണ് പക്ഷെ ഞാൻ ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല ഏർഹ് ഒരു സമയത്ത് ഞാൻ നന്നായിട്ട് വായിക്ക റക്കണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ബുക്ക്സ് ഒക്കെ കിട്ടാറുണ്ടായിരുന്നു ഇപ്പൊ എന് എന്തെലൊക്കെ പരിപാടിക്കൊക്കെ പങ്കെടുത്ത കഴിഞ്ഞിട്ട് നമുക് ഇപ്പോ എന്തേ സമ്മാനം കിട്ടുന്നത് ബുക്സ് ഒക്കെ ആയിരിക്കുവേ അങ്ങനെ കുറേ ബുക്സ്ക്കെ കിട്ടാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഇര്ന്ന് വായിക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്ത് ഇങ്ങനെ ഓരോ നമ്മുടെ ഓരോ പാർട്ടിയുടെ കീഴിലൊക്കെ ഇങ്ങനെ നമുക്ക് വായനശാലകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ അതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ഞാൻ ബുക്സക്കെ എടുത്തു അങ്ങനെ ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ഞാനിപ്പോ ഒന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ലന്ന് പറഞ്ഞാ ഒട്ടും ഒന്നും ചെയ്യാറില്ല ഇപ്പൊ ഫോണ് കളിക്ക വെറുതെ ഇരിക്ക ഒറ്റക്ക ഇരുന്നിട്ട് ഇങ്ങനെ നേരം പോക്ക എന്തെങ്കിലുക്കെ ആലോചിക്ക എനിക്ക് തോന്നുന്നു ഞാനിപ്പ ന്റെ ബ അ അതെ ഞാൻ എന്റെ ഭാവിയിലാ ജീവിക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞ കഴിഞ്ഞാല് എ എണീ ഇങ്ങനെ ഇരുന്നിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചി ആലോചിച്ച് ഞാന അതിലിങ്ങനെ ഇങ്ങനെ അങ്ങനെ ജീവിക്കുക അതാണ്പ്പം എന്റെ ശരിക്കും
ഉം ഞാനാണ് ബുക്ക് പുസ്തകം ഇപ്പ പറഞ്ഞ പോലെ ഞാൻ പണ്ട് കുറേ വായിക്കുയിരുന്നു ചെറുപ്പത്തിൽ ചെറുപ്പത്തില് മെൻ സ്കൂളിൽ പഠിക്കുമ്പോ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോം ചേതൻ ഭഗത്തിന്റെ ഒക്കെ ഏതൊക്കെയോ ബുക്സോ ഉണ്ടോ വന്നിട്ട് ഇരുന്ന് ഞാൻ അത് അന്ന് ഫോണന്നില്ലല്ലോ കയ്യില് അപ്പൊ നമുക്ക് വേറൊരു കാര്യത്തിലേക്കും എന്തായില്ല നമ്മള് അത് മയി ഉം ചിന്ത പോവല്ല ബുക്കാണെങ്കിൽ ഞാന അത് വായിച്ച് കഴിഞ്ഞാൽ എക്ക് സമാധാനം ഉണ്ടാവുള്ളു അപ്പൊ അതെങ്ങനെ വായിക്കും രാത് എ ആയാലും ഒരുപാട് സമയം ഉണ്ടാവും ഇപ്പൊ അതേപോലെ സമയവും കി കിട്ട് ന്നില്ല പക്ഷെ ഹോബിന്ന് പറഞ്ഞ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ട്ടാ സിനിമ കാണാനും പാട്ട് കേൾക്കാനുംക്കെ നമുക്ക് വേണെങ്ക പറയാം നമ്മൾ ഈ പണിയെടുക്കുമ്പോ പാട്ട്ടി കുടെ കേക്കും ആ പിന്നെ സിനിമ കാണാനിരിക്കും മക്കള് പിന്നെ റിമോട്ടന് അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഹോബിയെല്ലാം. ചുരുങ്ങി ചുരുങ്ങി കൈയിന്റെ ഉള്ളിലായി.. ഇ ഹ. അപ്പൊ ഇപ്പൊ ഹോബിന്ന് പറയാൻ.. പ്രീൽസ് കാണലൊരു. ഹോബി ആയിട്ട് വറ്റുവെങ്കിലും. അതൊരു ഹോബിയാണ്.. അ, ഹ്. അതെ അത് എടുക്കാൻ പറ്റുന്നണ്. അല്ലെങ്കിൽ. പിന്നെ വല്ല.. യൂട്യൂബില് ഞൻ മറ്റേ. എന്താ പറയ ഈ. ഡെയിലി. ലൈഫ് ബ്ളോഗില് ക്‌ല്ലേ അതൊക്കെ ഇഷ്.. ട്ടാണ്. ഇര്ന്ന് ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോ ബ്ലോഗ് കാണ് ണ്. ചെല കൊർച്ച ആൾക്കാര്ടെ... ഈ അഹാ അഹാന കൃഷ്ണേന്റെ. ഫുഡ് കയിക്കിന്ന. ഭക്ഷണം കയിക്കി ന്ന. വീഡിയോകള്.. ഇര്ന്ന് കാണുന്ന എൻക്ക് ഭയങ്കര ഇ..
എൻക്ക് തോന്നു. അവള് ഭക്ഷണം കഴിക്കുന്നത്. കാണാൻ ഭയങ്കര പ ഗിയാണല്ലേ. എനിക്കി തോന്നാറുണ്ട്.. ഭയര രാആസ്വദിച്ച്. യാൻ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഹോബിയാട്ടോ കാരണം വെറുതെയിരിക് ഇൻപ. എനിക്ക് തോന്നു. നമുക്ക് ഇഷ് അതെ നമുക്ക് ഇഷ്ടപ്പെട്ട. കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേ. അപ്പൊ അത് വ. അത് ഭയങ്കര ഒരു ഹോബിയല്ലേ.. ഇങ്ങനെ ഇങ്ങനെ. ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച്. കൊറച്ച് ചോറും ഉപ്പേരി നല്ല മത്തി പൊരിച്ചതൊ ക്കിഇങ്ങനെ വെച്ചിട്ട് ആ. സൂപ്പ്. അതെ അതെ എനിക്ക് നല്ല വെശക്കന്നുണ്ട്..
ഹ്ഹ്. മഴയൊക്കെല്ലേ. നല്ല. വെഷ്പ്പാ. ഹ്ഹ്.
അതെ അതെ എൻക്ക് തോന്നു.. എങ്ങിനെ. നല്ല എരിവുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ. ഇങ്ങനെ.. നല്ല മസാലദോഷിം. നെയ്റോസ്.. റ്റ് ഒക്കെ ഇങ്ങനെ. ഇങ്ങനെ. എന്താ പറയാ. നല്ലച ട്ട്നിയിലും. സാമ്പാർലൊക്കെ ഇങ്ങനെ. മുക്കി കഴിക്കാൻ തോന്നുന്നുണ്ട് ശരിക് പർ
ഹ്ഹ്. വിഷയത്തിൽ നിന്നും. തെന്നി മാറുന്നു. ഹോബിൽ നിന്നും ഞമ്മള് ഭക്ഷണ.. ആവ്. ഭക്ഷണത്തിലേക്ക് പോയിലേ.. അതൊരു. ഹോബിയാണ് ശരിക്കും പറഞ്ഞാല്. ന്നി പറഞ്ഞ പോൽതന്നെ.. അതൊരു ഹോബിയാണല്ലോ. നമ്മൾ കഴിച്ചോണ്ടിക്കിന്ന. ക്കുന്ന ഭക്ഷണം. ആസ്വദിച്ച് കഴിക്കിന്ന. നമ്മടെ ഒരു ഹോബിയാണ്..
ആതെ..
ആസ്വദിച്ച് കഴിച്ച് ഞാനീ. കുറിക്കാൻ ഇഷ്ടണ്. ഇപ്പപറഞ്ഞ പോലെ എന്തെങ്കിലുക്കെ.. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും. സാധനൊക്കെ. ഈ മുഠായിക്കെ.. ഒളിപ്പിച്ച് വെച്ചി തിന്നനൊക്കെ. അതൊക്കെ മക്കളെ കാണാണ്ട്.. നമ്മള് ആരും കാണാണ്ട്. രുറൂമില് വന്ന് നല്ല നല്ല ഹോബിയല്ലേ. കാരണം.. ഇപ്പൊ വായിക്കാൻ ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്താക്കി. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മടെ ഹോബിയാണല്ലോ.
അതൊക്കെ അങ്ങ്. ഹോബി ആക്കിട്ട്. എടുക്കണ്ടി വെരും..
നല്ല.. ചായയും നല്ല ചൂട് ചായയും പരിപ്പടെയൊക്കെ. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കിപ്പ. അത് കഴി ക്യാൻ തോന്നുന്നുന്ന്. അയ്യോ..
ഹ് ആഹ അതാ. എന്നെക്കൊണ്ട്. അങ്ങനൊരു. ഉപകാരണ്ടായി. ഹ്..
അതെ ഭക്ഷണം. ഭക്ഷണം വിട്ടൊരു കളിയില്ലേൻ.. നിക്ക്. ഭ. ഒരു പ്ലേറ്റ് ഒരു എന്തെങ്കിലുരു. പാത്രനറയെ. എന്തെങ്കിലുക്കെ. കഴിക്യ നും തന്ന്.. ഈ ഫോണില് റീൽസ് ഓണാക്കി. തന്ന് ഴിഞ്ഞാ അന്ന് രാവിലെ മുതല്. വൈകുന്നേരം വരെ ഞാൻ അങ്ങനെ ഇരിപ് പ്പിരിക്യും. അതാണ് ഞാൻ സ്വപ്നം കാണുന്ന. ന്റെ ജീവിതം.. പാറ്റെ. കൈ നനയാതെങ്ങനെ. മീമ് പിടിക്കാം..
ആ പിന്നെ അതേപോലെ.. എന്താ പറയാ. പാട്ട് ഞാനീ. ചെല. പാട്ട് കേട്ട പാട്ട്ന്നെ ഈഫ്.. മ്മ്ഹ്. എന്താ പറയാ കേട്ട പഴയെ. പാട്ടുളൊക്കെ കേക്ക. അത് ഞാന് കേട്ട പാട്ട്ന്നെ. ഡെയിലി ഒര്.. എന്താ പറയ. കേക്കാണ് അത് മാത്രം. ഞാൻ കേക്കുള്ളൂ. വേറൊന്നും എന്റെറടുത്ത്. കേക്കാ പറയരുത്.. അതങ്ങനെ കേക്കും. അ ആണ്ലേ ഹ്ഹ്..
അതെ ഞാനു അങ്ങനെയാ. ഇപ്പൊ ഇപ്പൊ കൊറച്ചായിട്ട്. അല്ലു അർജുന്റെ ഒക്കെ കൊറേ പാട്ട്കള്ണ്ട്.. പഴയ നമ്മളുടെ മലയാളത്തിലെ നമുക്ക് തോന്നുന്നു. വേറൊരു ഭാഷയിലെ നടന് ഇപ്പൊ നമ്മുടെ മലയാളത്തിലവന്നിട്ട് ചെയ്തതിൽ കുറെ നല്ല പാട്ട്. ട്ടുകളുണ്ട്അല്ലുഅർജുന്റെ.
അല്ലു അർജുൻ്റെ ഒരുപാടുണ്ട്.
സമാധാനത്തിലുള്ള പാട്ടുകളൊന്നും അല്ല. ഏഹ് നല്ല എന്താ പറയാ ഇങ്ങനെ അതെ അതെ അതെ അങ്ങനെ. അടിച്ചുപൊളി പാട്ട് പാട്ടുകളൊക്കെ ഞാൻ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാനീ പഠിച്ച പൊളി പാട്ടുകളാണ് കേൾക്കാറ്. അതുപോലെ ഇങ്ങനെ. വെറുതെ ഇരുന്നു അതെ ഞാൻ ചിന്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പാട്ടും കൂടെ കേൾക്കുട്ട പാട്ട് കേട്ടിട്ടാണ് ഞാനി.
ചിന്തിക്കുക അതേപോലെ പിന്നെ ഇപ്പ ഹോബിന്ന് പറഞ്ഞാൽ നമ്മള്. പണി നമ്മള് പണിയെടുക്കുമ്പോ വീട്ടില് എന്താ പറയാ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതല്ലാതെ കുറച്ചുകൂടെ വൃത്തിയാക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ ബോറടിച്ചിരിക്കുമ്പോൾ. എനിക്ക് ഇഷ്ടത്തോടെ ചിലപ്പോ മടുപ്പിലായിരിക്കും എല്ലാ പണികളും ചെയ്യുന്നെ. പക്ഷെ വെറുതെ ഇരിക്കുമ്പോം ഞാൻ എന്തൊക്ക എനിക്കിഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറച്ച് പണികളുണ്ട് നമ്മുടെ. എന്താ പറയാ അലമാരൊക്കെ നല്ല അടുക്കി പെറുക്കിക്ക അപ്പൊ നമ്മുടെ. കളഞ്ഞു പോയാ പത്ത് കൊല്ലം മുന്നെ കാണാണ്ട് പോയ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഹായ് അതൊക്കെ കിട്ടുമ്പോ മനസ്സിന്റെ ഒരു സന്തോഷമാണ്. മനസ്സിനെവിടെ ഇന്തന്ന് കണ്ടിട്ടേ ഉണ്ടാവില്ല അപ്പൊ അത് കിട്ടുമ്പോ മനസ്സിന് ഭയങ്കര. സന്തോഷ അങ്ങനെ അവിടന്ന് ഇവിടുന്നൊക്കെ പെറുക്കി. ആ അലമാരൊക്കെ ഒന്ന് വൃത്തിയായി കാണാനതൊരു ഭയങ്കര ഒരു. എന്താ പറയയാ മനസ്സുകുള്ള കാര്യ.
ആ അതെ ഇപ്പൊ ഇന്ന് കൂടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഉള്ളു എനിക്ക് എനിക്ക്. ന്നറിയില്ല എനിക്ക് ഇപ്പ നമ്മളിപ്പോ എന്താണ് ഇപ്പൊ. ഈ രീതിയിൽ പണ്ടൊക്കെന്ന് പറഞ്ഞാ ഒസ്വാസ് ഒസ്വാസ് എന്നൊക്കെ പറയുന്നേക്കാ. പക്ഷെ ഇപ്പ നമ്മളെല്ലാരും അതിന് ഓസിടി ഓസിടിന്നാണല്ലോ വിളിക്കുന്നത്. അതിന്റെ ഒരു കുറച്ചരു പ്രശ്നുണ്ട്. എനിക്കിങ്ങനെ അടിച്ചൊക്കെ വാരി എനിക്ക്ങ്ങനെ മുക്കും മൂലയിലെ പൊടികളൊക്കെ ഇങ്ങനെ തുടക്കണം. ഏ എന്റെ കുട്ടീനെ പോലും ഞാൻ അങ്ങനെ കുളിപ്പിക്കൂല്ലായിരിക്കും ഞാൻ ആ രീതിയിലാണ് ഭാ. ഒക്കെ കഴുകിയതിന്ന് എനിക്ക് ഞാൻ നല്ല ടയേർഡായി. പക്ഷെ എനിക്ക് എന്റെ ആ ഒരു എന്താ പറയാ മനസ്സുഖം ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന്. ബാത്രുമൊക്കെ കഴുകായിരുന് ഫുള്ള് പൊടിയൊക്കെ തട്ടി. എല്ലാം അടക്കി വെച്ച് ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞപ്പോ. ഒന്നും കിട്ടിയില്ലെങ്കിലും എന്തോ ഒരു സുഖം.
പിന്നെ എനിക്ക് അതേപോലെ മറ്റേ. ഞമ്മള് ഇടാണ്ട് എടുത് വെച്ച പുതിയ വാങ്ങിച്ച ചിലപ്പോ ഓൺലൈനിൽ നൊക്കെ കൊണ്ടുത്തന്ന ഡ്രസ്സ് ഞാൻ എടുത് വെക്കും. എന്നിട്ട്. പെട്ടന്ന് എന്തെങ്കിലും പണി ചെയ്തോണ്ട്ക്കുമ്പോളായിരിക്കും ഓർമ്മ വര അത് അവിടെണ്ടല്ലോന് ഞാൻവരും ഞാൻ. വന്നൊരരമണിക്കൂർ അതിട്ട് എന്റെ കണ്ണാടിന്റെ മുന്നിൽ ഞാന്. ഞാന് പുറത്തൊക്കെ പോകുന്ന പോലെ അണിഞ്ഞൊരുങ്ങി. എന്റെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ എടുത്തിട്ട് കുറച്ച് ഓവറാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. അതും ഒരു വേറൊരു മനസുകാണ് എന്നിട്ട് ഞാനത് അയിച് വെച് എന്റെ അടുത്ത പണിയിലേക്ക് പോവും. എനിക്ക് തോന്നുന്നു പെൺ പെൺകുട്ടികൾ ആര് പെൺകുട്ടികൾ എല്ലാരും ഇങ്ങനെയാന്ന്‌ തോന്നുന്ന്‌ ഏകദേശം എല്ലാരും ഒരേ ഒരു പ തോണിയിലാണ് നമ്മള് സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നത്.
അതെ നിങ്ങളും ര നീയും നിങ്ങളും ഞാനും ഇപ്പോ ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരെ പോലെ തോന്നുന്നു കാരണം നിങ്ങള് പറയുന്നത് എല്ലാം ഞാനും ചെയ്യുന്ന കാര്യങ്ങളാ എല്ലാം മൊത്തം നിങ്ങ എനിക്ക് എനിക്കുമുണ്ട് വെറുതെ ഇങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ വാലിട്ട് എഴു തി കുറേ ലിപ്സ്റ്റിക് ഒക്കെ ഞാനിങ്ങനെ ചുണ്ട് നിറച്ച് ചോപ്പിച്ച് വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ എന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഞാൻ തന്നെ പറയുവാ ഹായ് എന്തൊരു ഭംഗിയാ ഞാൻ തന്നെ പറയാറുണ്ട് ആ രീതിക്കാണ് എന്റെ കാര്യങ്ങള്
ഇന്ന് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുൻപേ ഒരു എന്റെ എടുത്തൊരു ലിപ് ഷെയ്ഡ് ഉണ്ടായിരുന്നു അത് ഇട്ട് നോക്കി ലിപ് ലൈനറൊക്കെ വരച്ച് അതെ അതൊന്ന് അയിന്റെ ഒരു എന്താ പറയാ ഈ ബ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അവാൻ ശ്രമിച്ചതാ അപ്പളേക്ക് എന്റെ മോന് എണീറ്റിട്ട് ഞാൻ ഓടി ഞാൻ എന്റെ ലിപ്സ്റ്റിക് എന്റെ ഷാളിൽ തുടച്ചിട്ട് ഞാൻ ഓടി അപ്പൊ അവിടെ എന്റെ കല എന്താ പറയാ അവിടെ അവസാനിച്ചു എന്റെ അണിഞ്ഞൊരുങ്ങല് അവിടെ അവസാനിച്ചു പോയി അപ്പൊ ഹോബി കള് എന്ന് പറയന് ഇങ്ങനെ ചെറിയ ചെറിയതേ ഉള്ളൂ വായനാന്നോ എന്താ പറയാ എന്തെങ്കിലും പഠിക്കുകാന്നൊന്നും പറയാനില്ല കാരണം എനിക്ക് സമയം കി ട്ടുന്നില്ല ഉള്ള സമയത്ത്‌ ഇതേ പോലെ ചെറിയ ചെറിയ സന്തോഷം റ്റങ്ങള് എന്താ കണ്ടെത്താൻ വേണ്ടി ഇതേപോലത്തെ കുട്ടി കുട്ടി കാര്യങ്ങള് ചെയ്യും
എനിക്ക് തോന്നുന്നു നമ്മള് പഠിക്കുന്നൊക്കെ സമയത്ത് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോബികൾ എഴുതുക അല്ലെങ്കിൽ ഹോബികൾ പറയുക എന്നൊക്കെ പറയുമ്പോ ഏഹ് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് പാട്ടു പാടാറുണ്ട് പഠിക്കാറുണ്ട് വായിക്കാറുണ്ട് ഓടാറുണ്ടൊ ന്നൊക്കെ പറഞ്ഞ് വലിയോരു തന്നെ ഞാൻ എഴുതുവായിരുന്നു അങ്ങനത്തെ എനിക്ക് എന്നോ ട് ഇന്ന് ആരെങ്കിലും ഹോബി ചോദിച്ചാ എനിക്ക് ഹോബി ഇല്ല എനിക്ക് ഒരാളോട് പറഞ്ഞ് കൊടുക്കാൻ എനിക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് എനിക്കൊരു ഹോബി ഇല്ലല്ലോന്ന് ആലോചിക്കുമ്പോ ആലോചിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി വേണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല്
പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് പിന്നെ ഹോബി ആയിട്ടല്ല ചില കടികള് നമുക്ക് നല്ല റീൽസിലൊക്കെ കാണുന്ന ചില പെട്ടെന്ന് ഇണ്ടാക്കാൻ പറ്റുന്ന മറ്റേ ഇത് വാങ്ങണം ഗാർലിക് മറ്റേത് വേണം അങ്ങനത്തെ ഒന്നുമല്ല ചെറിയ റിയ കുറച്ച് ഇതൊക്കെ കാണുമ്പോ ഇത് ഇണ്ടാക്കി നോക്കി ഇത് രുചി ഉണ്ടാവുമെന്ന് തോന്നുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിട്ട് ഒരു നമ്മള് തന്നെ തിന്നുമ്പോ ഉള്ളൊരു ഇത് അതും ഒരു ഹോബിയിൽ പെടണം നമ്മള് ഭക്ഷണത്തിന്റെ പറഞ്ഞു പിന്നെ നമ്മൾ ഉണ്ടാക്കി തിന്നുന്നത്
ഞാനും ഭക്ഷണവൊക്കെ ആ പറയു പറയു
ആഹ് അത് നമുക്ക് ഹോബിയായിട്ട് വേണങ്കില് കണക്കിലെടുക്കാം. അതായത് നമ്മള് ഉണ്ടാക്കി നമ്മള് തിന്നുന്ന നമ്മള് തിന്നുന്ന ചിലപ്പോ കുട്ടികൾക്കൊക്കെ കൊടുത്താ ചെലപ്പം നമ്മള് വിചാരിക്കാതെ ഉണ്ടാക്കി കഴിക്കും അപ്പൊ അവർക്കും അത് ഇഷ്ടപ്പെടും അപ്പൊ അതങ്ങനെ വേറൊരു സുഖം മനസ്സുഖം എന്നാ പറയുവാ
അതെ അതെ ഞാൻ എനിക്ക് ഞാൻ ശരിക്കും നന്നായിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കുവേ എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം എനിക്ക് എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കിട്ട് ഞാൻ തന്നെ തിന്നിട്ട് ഹായ് സൂപ്പർ എന്ന് പറയാൻ എനിക്ക് എന്തോ ഒരു ഇഷ്ടാന്ന് അറിയോ പക്ഷെ ഞാൻ അതൊന്നും ചെയ്യില്ല ശരിക്കി പറഞ്ഞാല് എന്റെ ലൈഫില് നല്ല കാര്യ ങ്ങളൊന്നും ഇപ്പം ഞാൻ ചെയ്യാറില്ല. എന്റെ കാര്യ എന്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യങ്ങളും ഇല്ല. അക്ക ഒന്ന് തിരിച്ചു പിടിക്കണം.
ഇയാള് ഭക്ഷണത്തിന്റെ പറഞ്ഞു പറഞ്ഞ് നല്ല വെഷപ്പ്ണ്ട്. എന്നാ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ? ഉം ഇന്നാ ശരിയെന്നാ ആഹ്